ഹലോ
ഹലോ കേക്കാവോ ആ കേക്കാം
ഉം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ
ണ്ടോ ക്യറിയില്ലട്ടോ
ഓക്കേ
എന്താ വിശേഷം
സുഖം ഇയാക്കോ
സുഖം മഴയുണ്ടോ
ആഹ് മഴയുണ്ടവിടെയോ
ഇവിടെയും പ്പം നല്ലൊരു മഴ പെയ്ത് ചോർന്ന്
ആഹ് അഹ്
കൊർച്ചൊരൊഴിവുണ്ടായിനുച്ച സമയത്ത് ഒരു വെയിലുണ്ടായിരുന്നു
ആഹ്‌ ആഹ്‌
ഇപ്പം വീണ്ടും ഹ്‌ മൂടി കെട്ടിട്ടുണ്ട്
ഉം ഉം
ചായൊക്കെ കുടിച്ചോ
ഇല്ല കുടിക്കാൻ പോണേ ഒള്ളു
ഉം സമയാവുന്നല്ലേള്ളൂല്ലേ
ആഹ്‌ അവിടെയോ
എനിക്ക് ചായ നിർബന്തൊന്നുല്ല ഞാന് മം എനിക്ക് സമയവിദ്ധത്തിന്റെ കണക്കൊന്നുല്ല എപ്പഴാ വേണ്ടിയെന്ന് വച്ചാ അനേരം കുടിക്യും
ഉം എന്താ സ്പെഷ്യല്
സ്പെഷ്യല്, അങ്ങനെ സ്പെഷ്യലൊന്നുല്ല ഇന്ന് ചിക്കൻ കറിയും ച്ചോറുവായിരുന്നു ഉച്ചക്ക്
ഉം ഉം
അപ്പം രാത്രിയും ചിക്കൻ കറിണ്ട്, ചോറ് ഇണ്ട്, ചോറ് വേണ്ടാത്തോൽക്ക് ചപ്പാത്തിയോ പൂരിയോ എന്തെങ്കിലുണ്ടാക്കും
ഉം
ഇങ്ങളോ
നമ്മള് ഇവിടെ കാപ്പിയാ എന്നും വൈകുന്നേരം.
കടിയോ?
പിനൊ വാഴക്യപ്പം അല്ലെങ്കി ആഹ് ഉണ്ണിയപ്പം അല്ലെങ്കി ആഹ് ചിപ്സ് ഉണ്ടാക്കും വീട്ടില്.
ഉം
ആഹ്
നല്ലോണം പിന്നെ പാചകൊക്കെ ചെയ്യും ല്ലേ അങ്ങനെയൊക്കെ ഇണ്ടാക്കാൻ ഇഷ്ട്ടാണ്ല്ലേ.
ആഹ്
അപ്പൊണ്ടാക്കി കഴിക്കുന്നേ നല്ലാണല്ലോ നമ്മളന്നെ ഇണ്ടാക്കീട്ട് കഴിക്കുന്നേരം.
ഉം ഉം
പിന്നെന്താ ഉച്ചക്ക് എന്താ കറി സാമ്പാറാ.
ഉം ഉം സാമ്പാറല്ലേന്ന് നമ്മള് ചിക്കൻ തോരൻ വാങ്ങിച്ചു. ഞാൻ ഇന്ന് ഹോസ്പിറ്റല്ല് പോയി ഹോസ്പിറ്റല്ല് പോയപ്പോഴ്‌ത്തേനും. കാല് വയ്യ അങ്ങനെ കാണി ക്കാൻ പോയി അപ്പം താമസ്ച്ചു നമ്മളെ വീട്ടിലെത്തിയപ്പ രണ്ട് മണിയായി. പിന്നേ ചിക്കൻ തോരൻ വാങ്ങ്ച്ച്.
ആഹ് വാങ്ങിക്കി വാങ്ങിക്കൊണ്ടോന്ന് ആഹ്.
ഉം
അപ്പൊ ചോറ് വീട്ട്ല്ണ്ടായിരുന്നോ?
ആഹ് വീട്ടിലുണ്ടായിരുന്നു ചോറ്. ചക്കണ്ടായിര്ന്ന് ഞാഎടുത്തില്ല.
ആഹ് ചക്ക കഴിഞ്ഞിലേ?
ഇല്ല ഇല്ല
ഉം മാങ്ങൊക്കെ കഴിഞ്ഞൂന്ന് തോന്നുന്നു ഇപ്പ എവിടെയും മാങ്ങല്ലാന്ന് തോന്നുന്നു.
ആഹ്
ക്ഷേ കടേലൊക്കെങ്ങനെ കാണ് ണ്ട്ട്ടോ മാങ്ങ.
ആഹ് ആഹ്
ഞങ്ങളിവിടൊക്കെള്ളത് മാങ്ങയൊക്കെ ഒടിച്ച് കഴിഞ്ഞ്.
ആഹ് ആഹ്
ചക്കാ പറയുമ്പോണ് എടക്കെടക്ക്ങ്ങനെ വീഴും മഴയത്തെ.
ആഹ് ആഹ്
പിന്നെ വേറെന്താ കൃഷികള്ണ്ടോ?
ആഹ് കൃഷിയുണ്ട്.
ഉം ഇവിടെ കൃഷിയൊന്നുല്ല ഇവിടേ കൊറച്ച് സ്ഥലേ ഒള്ളൂ. കൃഷി ചെയ്യാള്ള സ്ഥലൊന്നുല്ല പതിനഞ്ച് സെന്റ് സ്ഥലേള്ളൂ അവിടെ വീടും. മുറ്റവും വഴിയും എല്ലം കൂടിയായി.
ഹലോ ആഹ് ഇപ്പൊ കേ യ്യോ ഇപ്പം കേക്കാ
ആഹ് ഇവിടാ അധികം സ്ഥലൊന്നുല്ല പതിനഞ്ച് സെന്റ് സ്ഥലാഉള്ളത്.
ആഹ്
അപ്പോ അത് വീടും മുറ്റും. വഴിയുഎല്ലാം കൂടി ആയിട്ട് അതങ്ങ് തീരും. പിന്നെ ചെറിയ ചെറിയ കറിവേപ്പ്. ഏ എന്റെ ഏജോ?
ആഹ്
എനിക്ക് പിൻ പത്ത്നാല്പ്പത്തെട്ട് വയസ്സുണ്ട്.
ഉം
നിങ്ങൾക്കോ
എത്ര വയസ്സ്?
എൻക്ക്യോ എൻക്ക് നാപ്പത്തൊൻപത് വയസ്സ്.
ആ ഓക്കേ ഓക്കേ.
നിങ്ങൾക്കോ?
റ്റൊന്റീ
ആ ചെറിയ മോളാണ്.
ആഹ്
അയ്ശേരി അയ്‌നി വിടെ കൃഷി ചെയ്യാനൊന്നും പിന്നെ ങ്ങനെ സ്ഥലം ഇല്ലന്ന് പറയാ പിന്നെ ചെറിയ കറിവേപ്പ്, പച്ചമുളക് ഫേഷൻ ഫ്രൂട്ട്, ചാമ്പ മരം
ആഹ് ആഹ് ആഹ്
നിങ്ങളെ നിന്റെ വീട്ടിലോ അച്ഛനും അമ്മയൊക്കെയില്ലേ?
ആ ണ്ടുണ്ട്.
പഠിക്ക്യാണോ നീ?
ആ ഞാൻ പഠിക്ക്യാണ്. ആ പ്ലസ് ടു കഴിഞ്ഞ് ആ പിന്നെ ആ ഡിഗ്രിക്ക് കൊടുക്കാൻ വേണ്ടി വൈറ്റെയ്യുന്നു.
ആഹ്
ആഹ്
പിന്നെ ആരാ വേറെ പിന്നെ സിസ്റ്റേഴ്സ്ണ്ടോ?
ആ സിസ്റ്ററുണ്ട് എന്റെ വീട്ടിലുണ്ട് അവളിപ്പോ അഞ്ചില്.
ആ അമ്മയോ അച്ഛനൊക്കെ എന്താണ് വർക്ക് യ്യുന്നുണ്ടോ?
ആ അമ്മയും പപ്പയും ടീച്ചറ.
ആഹ്
ആഹ് ആഹ്
ആയ്ശരി അവര് വീട്ടിലെത്തിണ്ടാവൂലല്ലേ?
ആ ഇല്ല ഇല്ല
പിൻ ഫുഡൊക്കെണ്ടാക്കിച്ച് പോവാ?
ആ ഫുഡോക്കെ ഉണ്ടാക്കും.
മോളെന്തെങ്കിലും ണ്ടാക്കോ?
ഞാൻ യൂട്യൂവ് നോക്കി കൊറച്ചൊക്കെ ഉണ്ടാക്കും. ബാക്കി ചേട്നും കൂടെങ്ങ് ഹെൽപ്പെയ്യും.
ആ പ്പയ്ന് എന്തിനും ഏതിനും യൂട്യൂബ് ഉണ്ടല്ലോല്ലേ.
ആ ഞാൻ ടൊമാറ്റോ റൈസുണ്ടാക്കി നോക്കി പിന്നെ എഗ് റൈസ് ഉണ്ടാ ക്കി നോക്കി ആ
ആഹ് അങ്ങനെ പ്പൊ ഒന്നിനും പേടിക്കാനില്ല മ്മളെ യൂട്യൂബ് തുറന്നാല് സാധനങ്ങള്ണ്ടെങ്കില് നമുക്ക് എങ്ങനെയും എന്തും ണ്ടാക്കാലോ.
ആ പുട്ടിങ്ങ് ഉണ്ടാക്കിട്ടുണ്ടോ?
പുഡിങ് ഞാൻ അങ്ങനത്തൊന്നും അങ്ങനെ ണ്ടാക്കാറില്ല. സാധാ മ്മളെ ചോറ്കറി അങ്ങൻത്തൊക്കെ ണ്ടാക്ക അല്ലാണ്ട് അതൊക്കെ പിന്നെ മോളൊക്കെയാണ് ണ്ടാക്ക.
ആ ആ ഞാൻ ഇത് വരേയ്ക്കും പുഡിങ് ഉണ്ടാക്കിട്ടുല്ല കഴിച്ചിട്ടുല്ല. ഇതൊന്ന് ഉണ്ടാക്കണെയ്നി
ആ അതൊക്കെ അയ്ല് നോക്കിയാല് വേഗം നിങ്ങൾക്കൊക്കെ വേഗം മനസ്സിലാവല്ലോ
ആഹ്‌ ആഹ്‌
ഞ്ഞി സാധനങ്ങൾ ണ്ടെങ്കിൽ അത് ആക്കിട്ട് ണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ
ആഹ്‌ ആഹ്‌
പിന്നെ വെറുതെ ഇരിക്ക്യാണോ?
ഉ ഉ അല്ല ഞാൻ ക്രാഫ് റ്റുണ്ട് പിന്നെ പിന്നെ എന്താ ഡ്രോയിങ് ഒണ്ട് അതൊണ്ട് സമയം പോവും
ആഹ്‌ അല്ലെങ്കിലും ഇപ്പ സമയമല്ലല്ലോ രാവിലെ ആവുന്ന കാണാം ഉച്ച ആവുന്ന കാണ വൈകുന്നേരയി രാത്രിയായി
അതെ
പെട്ടെന്ന് പോവ്ന്ന്ണ്ടല്ലോ സമയം
സഹായം പെട്ടെന്ന് ആവുന്നുണ്ട്
ഉം പിന്നെ എല്ലാരും ടിം ടൂറൊക്കെ പോവൽല്ലേ
ആഹ്‌ പോവ്ന്ന്ണ്ട്
ഒരു കൊഴിവ് വേണം രണ്ടാളും ഒരു ഒരു സ്കൂളാണോ മമ്മയും പപ്പയും ഒക്കെ
ആഹ്‌ അതെ അതെ
ഉം പിന്നെ അനിയത്തി എത്രയ പറഞ്ഞേ അഞ്ചാം ക്ലാസ്സോ
ആഹ്‌ അഞ്ചില്
ആഹ്‌ മൂന്ന് കുട്ട്യാള
ഏഹ് രണ്ട് പേര്
ആഹ്‌ ചേട്ടൻ സഹായിക്കുംന്ന് ന്നർഞ്ഞ ആരാണ്
ഹസ്ബൻഡ്
നിന്റെ
ആഹ്‌
അപ്പ നിന്റെ കല്യാണം കഴിഞ്ഞോ
ആഹ്‌
ഇരുപത് വയസ്സായപ്പോഴൊൾക്കും കഴിഞ്ഞോ
ആഹ്‌
ആഹ് അത് ശരി അടുത്ത് കഴിഞ്ഞതാ
ആഹ്‌ ഫൈവ് മന്തെ‌ ആയതൊള്ളൂ
മ് ചേട്ടന് എന്താ വർക്ക് ചെയ്യായിരിക്കും
ആഹ് വർക്ക് ചെയ്യുന്ന്
ഉം പിന്നെന്താ ട്രിപ്പൊക്കെ പോവല്ണ്ടോ
ആഹ് മൂന്നാറൊക്കെ പോയി
ആഹ്‌ എല്ലാരോടും കുടുംബസമേതാണോ അല്ലെങ്കിൽ നിങ്ങൾ മാത്ര
നമ്മളും ഫ്രണ്ട്സ് മാത്രായിട്ട്
ആഹ്‌ ഓക്കേ ഓക്കേ
ആഹ് ഏത് പെഡസ് ഉണ്ടോ പെഡ്സ് വീട്ടില്
ആഹ്‌ അതാ ഞാനും ചോദിക്കാൻ വിചാരിച്ചേ ഇവിടെ കോഴിണ്ട്
ഓക്കേ എനിക്ക് കോഴിക്കുഞ്ഞ് കോഴിയാണെങ്കി ഇഷ്ടണ്ട് വലുതായല് ഞാൻ നോക്കത്തില്ല ആഹ് വല്തായൽ അത് അതിന്റെ പാട്ടിന് പോണം ഞാൻ നോക്കൂല്ല പൂച്ചയാണെങ്കി എനിക്ക്
ഉം
പൂച്ചക്കുട്ടിണ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ട പക്ഷെ അത് ഒരു വർഷൊക്കെ ആവുമ്പോൾ നമ്മള് നോക്കി. ഒരു വർഷം വെക്ക ആമ്പോ അത് നാട് വിട്ട് പോവും അത് അതിന്റെ പാട്ടിന് പോവും.
ആഹ് ഇവിടെ ഇഷ്ടം പോലെ പൂച്ചണ്ട് ഇവിടെ വളർത്തുന്ന ഒന്നുഅല്ല. ആഹ് അയൽ പക്കത്ത്. ത്തൂടി ഒക്കെ ഉള്ളതാണ് പക്ഷെ ഇവിടെയായിരിക്കും നമ്മള് ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഇണ്ടാവല്ലോ. അപ്പൊ അതൊ ക്കങ്ങനെ തിന്ന് തിന്ന് തിന്ന് തിന്ന് നമ്മള വീട്ടിലുള്ള മീനും ണ്ടാക്കി. ക്ക് ച്ചൊക്കെ ചെൽപ്പോ അതുക്കെ ടുത്ത് തിന്നു.
മ്
പിന്നെ കൊറേണ്ട്.
ആഹ്. മ്
അതിനാ അടിച്ചോടിക്കും കൊറെയൊക്കെ അല്ലാതെ നമ്മള് ഒന്നുണ്ടാവ്ല വീട്ടില്. ഗ്രിൽസിന്റെള്ളിൽ കൂടിയൊക്കെ കടന്ന് ഭക്ഷണൊ.
അഹ് ആഹ് ആഹ്.
ഇഷ്ടം പോലെങ്ങനെ പെറ്റു പെരു കാണ്.
ആ മ്മ്
പിന്നെ കോഴിമുട്ട ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചാണ് ഈ കോഴീനെ രണ്ട് മൂന്ന് കോഴിയേ യുള്ളൂ എല്ലാം ഇവിടെ. പിന്നെ കീരി ശല്യോ. നായശല്യൊക്കെ ആയിട്ട് ഈ ഈ കോഴികളെ പിടിച്ചോണ്ടവ
ആ ആഹ്.
മ് അങ്ങനെ കൊണ്ട് പിന്നെ ഇണ്ടാവൂല നമ്മളൊന്ന് തുറന്ന് വിട്ട്. ട്ടൂട്ടാല് പിന്നെ കൂട്ടിന്റെ അകത്ത്ന്നെ തി റ്റള ഇട്ടാല്. വൃത്തിണ്ടാവേയില്ല.
ആ
അങ്ങനെയൊക്കാ കളറോ. കളർ ഇനിക്ക് ഗ്രീനാണ്.
എനിക്ക് പിങ്കാ.
പിങ്കാ.. എമ്.
അ പിന്നെയ് ഞാൻ പാടില്ല ഇയാളോ.
ഞാന് കൊറച്ചൊക്കെ പാടും ഞങ്ങള്. ഏയ്ജാണെങ്കിലും ഞങ്ങൾക്കൊക്കെ ഗ്രൂപ്പുണ്ട് സ്കൂൾ ഗ്രൂപ്പും. അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെണ്ട് അപ്പൊ ആ ഗ്രൂപ്പിലേക്കൊക്കെ പാടിടും.
ആഹ് ആഹ്
ആ നമ്മള് പെൺകുട്ടികൾ മാത്രള്ള പെണ്ണ്ങ്ങൾ മാ. ത്രള്ള ഗ്രൂപ്പാ അയ്ല് നമ്മക്ക് എന്തും പാടിടാലോ നന്നാവണോന്നൊന്നുല്ലല്ലോ.
അ ആഹ്.
ഒരു എന്റർടൈൻമെന്റ് ഞങ്ങൾക്കും വേണല്ലോ. ഇങ്ങനെ വീട്ടു ജോലിയടുത്ത് ഈ ഭാരം ചുവന്ന് ങ്ങനെ ജീവിക്കുമ്പോ ഞങ്ങക്കും മനസ്. നൊരു സുഖവും തൊക്കെ വേണല്ലോ. അയിന് വേണ്ടിട്ട് നമ്മളിപ്പോ ഒരു പാട്ട് പാടിയാ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടും. ല്ലെ. അയിനൊക്കെ വേണ്ടി ങ്ങനെ മൂളും.
പിന്നെന്താണ്. പിന്നെന്താ. സമയം കഴിഞ്ഞു പിന്നെ. ന്നെ ളിക്കാട്ടോ ന്നാ ശരി.